ഹലോ
ഹലോ എവിടെയാണ് ഹലോ ആഹ് നമസ്കാരം സുഖാണ് എങ്ങനെ പോണു
എന്താ ഞാനും ഷോപ്പിലാ
ആ ശരി
ഉം മ് ന്താ ങ്ങള് ഷോപ്പക്കെത്തിയോ?
ആ ഞാൻ ഷോപ്പിലെത്തിനു ഷോപ്പിലാണ് മ്.
എന്താ വീട്ട്ത്തെ പണിയൊക്കെ കഴിഞ്ഞു പോന്നതാ?
ആഹ ആഹ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോരാ.. രാവില ഇറങ്ങുന്ന
എത്രമണിയാവും വിടെത്തണെങ്കില്?
ഇവിടെ ഒമ്പതരക്ക് എത്തണം
ഒമ്പയരക്ക്ല്ലേ?
ആഹ് ഒമ്പതര്ക്കി
ആ ആ മക്കളൊക്കെ സ്കൂൾ പോയോ?
ആ മക്കളെല്ലാരും പോയി. മോളെ ഞാൻ വരുമ്പോ കൊണ്ടുരാ ചെയ്യാ.
മോള് എത്രല്ല ചെറുത്?
മോള് ചെറുത് ഒമ്പതില് ഒമ്പതാം ക്ലാസ്. ലെ ആ മക്കളൊക്കെ വലതായി
ആ പിന്നെ വീട്ടിൽങ്ങനെവെറുതെരിക്കല്ലേ അപ്പൊ ങ്ങനെ പോര്നാവും.
ആ അതെ അതെ വീട്ടിൽ വെറുതിരിക്കയാണ് അപ്പ ങ്ങനെ പോന്നതാ.
ഒക്കെ ചോറും കൂട്ടാനൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോന്നതാ?
ആ രാവിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാ വ്
കഴിഞ്ഞു ആഹ ഹസ്ബൻഡും ജോലിക്ക് പോവ്ണ്ടാവൂലേ
ആ അതെ അതെ പോകുന്നുണ്ട്.
ആ ശരി. പിന്നെ വേറെന്തൊക്കെയന്നിട്ട്? ന്നെന്താ എന്താ എന്താ കറി വൊക്കാൻ എന്താ കിട്ടിയവ്?
കറിന്ന് സാമ്പാറാ വച്ചത്?
സാമ്പാർ ആ അ ചിക്കനും മീനൊന്നും ഇല്ലന്ന്?
രാവിലെ ചിക്കനൊക്കെ ആകുമ്പഴേ ബുദ്ധിമുട്ടാവും കുട്ടികളെ പറഞ്ഞ യക്കലക്കെ ആവുമ്പോ അപ്പൊ വൈകീട്ട് എന്തെങ്കിലൊക്കെ ണ്ടാവും
ഉണ്ടാവൂലേ ഉ ആ ഉം ശരി അപ്പോ ഉച്ചക്ക് ചോർന്നാനൊന്നും ഉം സ്കൂൾ അഉടെ അടുത്താ?
അല്ല മോള് കൊണ്ട് പോരൂഎ
ഏഹ് കൊണ്ട പോര
ആ മോള് കൊണ്ടു പോരും. മോന് പിന്നെ ഉച്ചക്ക് പന്ത്രണ് ണ്ടര ഒരു മണിയൊക്കെ ആകുമ്പേക്ക് ക്ലാസ് കഴിഞ്ഞു പോരും. ഇട്ട് വീട്ടിൽ വലുത മോനല്ല വലുത മോളാ അയിന്റെ താഴെണ് മോന് അയിന്റെ താഴെ മോളും ഉ
ഉം മൂന്നുട്ട്യാളാ
ആഹ് മൂന്ന് മക്കളാ.
ആഹ ശരി ഉ ങ്ങള ചോറ് കൊണ്ടല്ലേക്കാരല്ലേ
ആ ഞാൻ ചോറു കൊണ്ട് പോരും.
ആഹ് ആഅങ്ങനൊക്കെ ദിവസം അങ്ങനെ പോണ് ഹ്മ് ഹ്മ് പിന്നെ വേറെന്താവിടെ
ങ്ങളൊക്കെ എന്താണ്? ആ ഇവിടെ ആ സെ സെയില് നടന്നോൊണ്ടിരിക്കണ്ടങ്ങനെ കുഴപ്പല്ലാത്ത രീതിലങ്ങനെ പോണണ്ട്
ഞാനും തേപോലെന്നെ ഞാനും കുട്ട്യാളൊക്കെ പോയിട്ട് ഞാനും ഇവിട ടൈലറിങ് ഷോപ്പില്. വരല്ണ്ട് വർക്കയ്യാൻ ഉ ഉം
തയ്ക്കാണ്ടോ?
ആ ണ്ട് പ്പൊ യൂണിഫോമും അങ്ങനെയൊക്കെ ആയിട്ടേ.
ആഹ് നിങ്ങെന്തൊക്കെയാ തയ്ക്ക്യയാ
ഇവിടെ എല്ലാം തയ്ക്കും ചുരിദാർ പിന്നെ പട്ടുപാവാട ഉടുപ്പ് അങ്ങനെ പിന്നെ കല്യാണ വർക്ക് അങ്ങനെയൊക്കെ ചെയ്യും.
ആഹ് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഷോപ്പില് ഒറ്റക്കാണോ
ആ ഒരാളും കൂടി ഉണ്ട് ഒരാളും കൂടി ഉണ്ട് അവള് പിന്നെ വീട്ടില് വർക്ക ഇില്ലാത്തപ്പോ വരും
ആഹ് ശരി ശരി
ഉം ഉം പിന്നെ വേറെന്താ ങ്ങള്
ഇങ്ങക്ക് എത്ര മക്കളാ
ഇൻക്ക് മൂന്നാള്
ആഹ് ആണോ ആ സ്കൂള് ആവൂല്ലേ
ആഹ് പിന്നെ വലുത് കോളേജിൽ കോളേജിലാണ്.
ആഹ്
ഓള് പോയി പിന്നെ രണ്ടാമത്തോട് പത്തിലാണ്.
അഅ് ശരി ആഹ് ആഹ് അപ്പൊ നിങ്ങ പോരുമ്പോ ചെറ്തിനെ എന്താ ചെയ്യാ
ചെറ്തിനെ അംഗൻവാടികാക്കും മ്മടെ ഷപ്പിന്റെടുത്തന്നെയാണ്. അംഗനവാടിയെ
ആഹ് അവിടെ അടുത്ത്ല്ലേ ആഹ് അടുത്ത ആവുമ്പോ പിന്നെ ഒന്നരക്ക് കൊണ്ടുവരാനും സുഖാ ആവുംല്ലെ
ആഹ് സുഖാണ്. പിന്നെ ചോറ്ന്നാന് ഹസ്ബൻറിന് ഇവിടെ അടുത്തന്നെയാണ് ഷോപ്പിലാണ്. അപ്പൊ ഞങ്ങള് ചോറന്നാനും ഒപ്പം ഒരുമിച്ച് പോവും. പിന്നെ കുട്ടി നെ ഇപ്പ മോള് വല്യോള ഇല്ലാത്തതൊണ്ട് വല്യോക്ക് ഇതുവരെ ഒയിവേന്നു ഇപ്പൊ ക്ലാസ് തുടങ്ങി. അല്ലെങ്കിലും പിന്നെ വല്യയ മോള് കൊണ്ടോലാണ് ചെറുദിനെ അംങ്ങനവാടിനെ ഇവിടെ വന്നാ അടങ്ങി നി കുല അങ്ങനെ ഓരോ പിത്തനക്കാട്ടും.
ആഹ് പണീന്റെ ഇടൽല്ലേ അപ്പൊ ഓള നോക്കാനേ ഒഴിവുണ്ടാവുള്ളുല്ലേ നമ്മളെ പണി നടക്കൂല ഓക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ അവിടെണ്ടാവും.
അപ്പൊ ഇപ്പൊ പിന്നെ ഞാൻ അംങ്ങനവാടി വിട്ടിട്ട് ഇങ്ങിട്ട് കൊണ്ടരലാ ആണ് അല്ലാത ഇപ്പ വീട്ടില ആരും ഇല്ലല്ലോ ഇല്ലല്ലോ
ആഹ് ഉമ്മല്ലേ അപ്പൊ
ഇല്ല ഞങ്ങളോ ഒറ്റ ഉമ്മിപ്പൊക്കെ മരിച്ച്
ആ ശരി ഇങ്ങള് ഒറ്റക്ക ആവൂല്ലേ ഉം ഉം ഉം ഉം
അങ്ങനെയൊക്കെ അങ്ങനെ പോണ് ണ്ട്
ഉം ഇനിയിപ്പ എപ്പഴാ ഇറങ്ങാ
ഞാൻ ഇനിയിപ്പോ ചോർന്നാൻ പോവും പിന്നെ അഞ്ചര ആറ മണി ഒക്കെ ആവും.
ആഹ് അടെ പോവാന്
ഉം ഉം വീട്ടേക്ക് എത്താന് ഇവിടെ അടുത്ത് തന്നെയാണ് നടന്ന് പോയാ മതി
ആഹ് ഷോപ്പിന്റെ അടുത്ത് തന്നെ വീട്
ആഹ് കൊറച്ച കൊ കുറച്ച നടക്കണം ഒരഞ്ച് പത്തിൻറ്റ് നടക്കണ്ടാവും അഞ്ചിനിറ്റ് ഉം
നിങ്ങ വീട്ടില പണി ഒക്കെ കഴഞ് പോരുന്നതാവും.
ആഹ് ഒക്കരുവിതൊക്കെ കയ്യും ഉം പിന്നെ ആഹ് അതന്നെ ആഹ് ഇല്ലല്ലോ കൈണതാണ് ക യ ച്ചും പിന്നെ അല്ലെങ്കി ചെന്നിട്ട് എടുക്കും ഉഹും അങ്ങനൊക്കെ ഉണ്ട്
ഉംസ്വന്തമായിട്ടാണോ വീട് ഞൻ അഞ്ച മണിക്ക് ഇറങ്ങണം എനിക്ക് ഒമ്പതിര തൊട്ട് അഞ്ച് മണി വരെയാണ് സമയം ഉം
വീട് സ്വന്തമായിട്ട് തന്നെയാണ് വീട് പിന്നെ
ആഹ്
വേറെ മക്കളൊന്നുംല്ല ഈ എൻ്റെ ഹസ്ബൻന്റ് ഒരു മോനന്നെ ഉള്ളൂ.
ആഹ് ശരി ആഹ്. ഹസ്ബഡ്ന്റിന്റെ ഉമ്മയും ഉപ്പയും ആണോ ഇല്ലാ ത്തത്. ആഹ് ശ അപ്പൊ ഇങ്ങള് തറവാട്ട് വീട്ട് ട്ടിലാണോ? തറവാട്ടിലാണോ?
ആഹ് തറവാട് ആഹ് അങ്ങനെ. തറവാടായിട്ട് ആ ഒരു വീടന്നെ പിന്നെ വേറെ മക്കൾക്കൊന്നും കൊടുക്കാനൊന്നും ഇല്ലല്ലോ.
ആഹ് ശരി പെങ്ങമാരും ഉണ്ടാവില്ലല്ലേ. ആഹ് അത് ശരി ആഹ്
പിന്നെ മഴയൊക്കെ ഇണ്ടാ അവിടെ?
ആഹ് ഇന്ന് ചെറുതായിട്ട് ര ഇപ്പൊ കൊറച്ച് വെളിച്ച ത്തിലാണ് ആഹ്. ഇന്നലെയൊക്കെ നല്ല മഴയേന്നു.
ആഹ് ആഹ് രാവിലെയാണ് നല്ല മഴ. സ്കൂൾ ക്ക്ണ്ട് പോണ സമയത്തെ. ട്യൂഷനൊക്കെ പോണ സമയത് തെന്തോര് മഴയാണ് അറിയോ. ഉം ആഹ് കൊട കൊണ്ടാവാൻ മട് ടിയണല്ലോ മക്കൾക്ക്. കൊട കൊണ്ടോവേ ഇല്ല നനഞ്ഞു പോയാലും മാണ്ടില്ല. ഉം ആഹ് പറ്റുല്ല.
പിന്നെ വേറെന്താ ഇങ്ങള് വീട്ടിക്കൊക്കെ പോവലില്ലേ?
ആഹ് വീട്ടില് ഇപ്പ ഇങ്ങനെ ഈ ആഹ് വീട്ടില് ഉം ഇപ്പ ഇങ്ങനെ പോരുന്നോണ്ടേ നമുക്കൊരു ഞായറാഴ്ച് ച്ച് ദിവസല്ലേ അവധി ഉണ്ടാവുള്ളു. ആഹ് അപ്പൊ പിന്നെ അന്നണ്ട് ആഹ് അതെ ആ ചെല ദിവസങ്ങളിലെ വീട്ടിൽ നിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ദിവസ് ചെലപ്പ അമ്മക്ക് എന്തെങ്കിലും പരിപാടികളോ ആഹ് ഇണ്ടെങ്കിൽ അങ്ങനെ പോകും ചെയ്യും. ഉം അപ്പൊ അങ്ങനെരു ബുദ്ധിമുട്ട് ട്ട്ണ്ട. അപ്പൊ എഹ് പയെ എപ്പഴാ സമയം കിട്ടണ വെച്ചാ അപ്പൊ പോയിട്ടൊന്ന് പോരും. ആദ്യത്തെ പോലെ ഒന്നും പോവാനും ഇതൊന്നും കഴിയില്ല. നമ്മള് വീ ആഹ് അമ്മയും അച്ഛനും ഞങ്ങൾ ആ ആറ് മക്കളാണ്.
ഏഹ് ഹേ ശരി വയസ്സായ അമ്മയും ആഹ് വയസ്സ് പ്രായ ഉള്ളോലൊക്കെ ഇണ്ടോ? അപ്പ പിന്നെ നമുക്ക് പോയി കാണാതക്കാനും വജ്ജൽ
ആഹ് അതെ അതെ ആഹ് പിന്നെ എന്ത എങ്ങനെയെങ്കിലും ഒക്കെ പിന്നെ ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കടയേന്ന് ഇറങ്ങിട്ടൊക്കെ പോയാണ്ട് അടുത്തന്നെ ആണ്. വല്ലാത് അരമണിക്കൂർ യാത്രേ ഉള്ളൂ. അപ്പൊ ചെൽപ്പ അങ്ങനെയൊക്കെ പോയിട്ട് മക്കളെക്കെ കൂട്ടിട്ട് പോയാണ്ടൊക്കെ പോരും.
അഹ് ശരി ഉം
പിന്നെ വീട്ടിൽ ഉള്ളോല് ഇനിയിപ്പ നാത്തൂമാരായാൽ ഓല ഒക്കെ ഇങ്ങൻ തന്നെയല്ലേ ഒക്കെ ഓരോ വർക്കും കാര്യങ്ങളും ആവുമ്പോ ആഹ് പോണ ഒക്ക ആരാവും.
ആഹ് അതന്നെ ഉം
ഒക്കെ വാതിൽ അടച്ചിട്ട് പോവ.
ആഹ് അലെ എന്തെങ്കിലും അവനാന്റെ കയ്യിൽ ഒരു പത്ത്റുപ്യണ്ടായ അതല്ലേ നല്ലത്.
ആഹ് അതെ അതെ നമ്മള് വീട്ടിൽ ഇുരുന്നിട്ട് ഇപ്പ എന്താ. അതെ ആഹ് അതെ അതെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അല്ലേ എല്ലാര്ക്കും.
ഒക്കെ പഴ കല്യാണത്തിനൊന്നും ഇപ്പ മക്കൾ അയക്ക്ണ സമ്മയിക്കണില്ലല്ലോ ഉം പണ്ടത്തെ മാതിരി നമ്മളെ ഇല്ല ആഹ് ഞമ്മളെ കാലത് ത്തൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞ പതിനെട്ട് ആവൊന്നും വേണ്ടല്ലോ. അയിന്റെ മുമ്പന്നെ കല്യാണം ഇണ്ടാക്കും.
അതെ ആഹ് അതെ അതെ പ്രായ ആവൊന്നും വാണ്ട. പത്താം ക്ലാസ് വഴിഞ്ഞ ഇങ്ങളെ ഇങ്ങളേൽ പ്രത്യേകിച് ച്ചും ഞങ്ങ ഞങ്ങക്ക് പിന്നെ ഇപ്പൊ ഇന്റെ മോളൊക് പറയാ. ഇരുപത് നാല് വയസ ഇപ്പ പറയനേ. ഓക്ക് ഇപ്പൊ ഇരുപത്തൊന്ന് വയസായി. ഇരുപത് നാല് വയസ ആയിട്ട് ആലോചിച്ചാൽ മതി ഇന്നാ പറയുന്നെ. പിന്നെ ആഹ് വാ അപ്പൊപിന്നെ ആ ഭാഗത്തക്ക് വരണ്ടാന്ന് അങ്ങനെയാണ് കഥ
അല്ല പഠിച്ചോട്ടെ പഠിക്കണത് നല്ലതല്ലേ പഠ പിന്നെ ഓല് തായിട്ടുള്ള ഒരിത്ണ്ടായാല് ആർക്കും ഒരു വിലുണ്ടാവുല്ലോ ആണുങ്ങൾക്കൊക്കെ ഉം കയ്യില് പൈസ ഉണ്ടാവുമ്പള് മക്കള് ഇനിപ്പോ എന്തെങ്കിലും ആവശ്യണ്ടെങ്കിലും ജോലിക്ക് പോവാലോ നമുക്കൊരു കയ്യിലൊരുത് ഇതുണ്ടാവുമ്പോ
ആഹ് അതെതെ ആ ഓല് പഠിച്ചാണ്ട് എന്തെങ്കിലും ആയാ ഓല്ക്കും കാര്യമാണ് ഓലമക്ക പിന്നെ ഓല കാര്യങ്ങള് നമ്മക്ക് നോക്കണ്ട ആശ്യല്ലല്ലോ
ഉം ഉം
ഇപ്പൊ ഫോണില് റീചാർജും ഇതും ചെയ്യണമെങ്കിൽ തന്നെ എത്ര ക്യാശ് വേണം ഉം അതന്നെ ഒരുവീ
അതാരും ആ ഫോണാണ് അത ചെയ്യാതെക്കണല്ലല്ലോ എങ്ങനെങ്കിലും ആയിട്ട് ചെയ്യും
ഇല്ലല്ല അതെ അതെ ആ അത് എത്ര ഫോണാണെങ്കിലും അ തിന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല കഴിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല ഫോണില് റീചാർജ് അത് ഒരു മിന റ്റ് നിൽക്കാൻ പറ്റൂല റീചാർജ്ന്ന് കഴിഞ്ഞ അപ്പ വിളിക്കാണ് മക്കളായാലും
ആഹ് അതന്നെ അയിനെങ്കിലും കിട്ടിയാലതായില്ലേ
ആഹ് അതെ അതെ ആഹ് ഞാന ങ്ങനെ പറയും വേറെ ഓലെ കാര്യങ്ങള് കഴിഞ്ഞാ മതി അത് നമ്മുക്ക് നോക്കാ തന്നാ അത് നമുക്ക് ക്കൊരു ഇതാവുമല്ലോ കുറവാവല്ലോ ഓല കാര്യങ്ങള് ചെയ്യാനുള്ളത് ചെയ്താൽ മതി
അതെന്നെ
അപ്പൊ പഠിച്ചാല് എന്തെങ്കിലുക്കെ ആയാൽ ഓൽക്കന്നെ കാര്യം ഒരാളെ ആശ്രയിക്കേണ്ടല്ലോ ഇനി ഇപ്പോ കല്യാണൊക്കെ കഴിച്ചു പോവാണെങ്കിലും ഓല്ക് ഓളെ കാര്യങ്ങൾ നോ ക്കാൻ പ്രാപ്തയാല് നമ്മക്കും ധൈര്യല്ലേ
അങ്ങനൊക്കെ പോട്ടെ നല്ല ബന്ധങ്ങളൊക്കെ വരറ്റെ മക്കൾക്കൊക്കെ ഉം
ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞാ തന്നെ പേടിയാണ്
പേടിയാണ് ആഹ് അതെന്നെ ഇപ്പൊ അതും ഇതും അങ്ങനത്തെല്ലേ കേക്കണത്
അതെ ആദ്യൊന്നും പിന്നെ അങ്ങനെയല്ലല്ലോ ആൾക്കാര് വരിക കല്യാണം കഴിക്കാ ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ
ഇല്ല പിന്നെ ഉള്ളതും പിന്നെ ആരും മറച്ചും ഇതാക്കി വെക്കലില്ലേനു
ആഹ് അതെ അതെ അതെ
ഇപ്പൊ പിന്നെ കുട്ടികളെ അതിന് കിട്ടൂല എന്തെങ്കിലും ഇത് ഉണ്ടെങ്കില് ഓല് ങ്ങട്ട് പോരും സഹിച്ചും ക്ഷമിച്ചും നിക്കാ പ്പത്തെ കുട്ടികളെ കി ലല്ലോ ആഹ് അതെ
അങ്ങനെയൊക്കെയാണ്
പിന്നെ വേറെന്തൊക്കെയാ ഇന്നിട്ട്
പിന്നെന്താ അങ്ങനെ കൊഴപ്പൊന്നുല്ല അങ്ങനെ അങ്ങനെ പോണു ഓരോ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോണു അതെ ആഹ് രാവിലെ പോരാ വൈകുന്നേരം പോവാ അതെന്നെ ഉം
ത്ത് വീടുകൾണ്ടോ
ഞങ്ങളെ അടുത്ത് അധികം വീടുകളില്ല ഞങ്ങള് എന്താ പറയ പിന്നെ പിന്നെ അടുത്തായിട്ട് അധികം വിടുകളില്ല ഒരു മൂന്നാല് വീടുകളൊക്കെ ആയിട്ടേ ഉള്ളൂ
ഒക്കെ നിങ്ങളെ പിന്നെ നിങ്ങളെ കുടുംബക്കാരന്നെയാണോ വീടിന്റെ അടുത്ത്
അല്ല അല്ല ഞങ്ങള് ഞങ്ങള് തറവാട്ടിൽ നിന്ന് അങ്ങനെ വേറെ വീട് വെച്ചി ട്ട് പോയതാണ് വേറെ സ്ഥലം വാങ്ങി അങ്ങനെ വീട് വെച്ച് പോയതാണ്
ആഹ് അപ്പൊ അവിടെ പിന്നെ ഹിന്ദൂസും മുസ്‌ലിംസും ഒക്കെ ഉണ്ടാവൂലേ
ആ മുസ്‌ലിംസ് ന്ന് പറഞ്ഞാല് അധികം ഇല്ല ഇപ്പഞ ഞങ്ങള വീടായാലും അധികം ഒന്നുല്ല ഒരു മൂന്നാല് വീടുകളെ ഉള്ളൂ അപ്പൊ അത് പിന്നെ അങ്ങന ഒരു എ രിയേണ് കൊർച്ച് ഉള്ളോട്ട് ആയതോണ്ട്
ഇ അല്ലേ ഓണം പിന്നെ വിഷു അങ്ങനെക്കെ ആകുമ്പോളൊക്കെ അങ്ങട്ടും ഇങ്ങട്ടും
ആ അത്ണ്ട് തറവാട്ടിൽ നിന്നൊക്കെ ആ ആ അതൊക്കെ ഉണ്ട് അങ്ങൻത്തെ പരിപാടികളൊക്കെ ഇണ്ട് അതൊക്കെണ്ട് ഓണത്തിന് ഓലെ ഇങ്ങോട്ട് വിളിക്കും ഞാന് അതേപോലെ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടു തരും അയിനുള്ള അയൽവാ സിയളെന്നെ ഉള്ളു രണ്ട് രണ്ടാളേ
ഉം ഉം
അതൊക്കെ പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ചൊക്കെ എന്തേ
പ്പൊ വിഷു വിഷു ഓണം വിഷു ഇപ്പടുത്ത് കഴിഞ്ഞുലെ ഇഞ് ഓണാണ് ലെ
ഇഞ് ഓണാണ് ഉം ആഗസ്റ്റ് ഉം ആ ഓണാവാനായി ജൂലൈ കഴിഞാ ആഗസ്റ്റ് ആയാ ഓണായി
ആഹ് ശരി അത്ര എൾപ്പം കൊണ്ടാലെ ഓരോ വർഷം ഇങ്ങനെ മാറി മാറി വരുന്നത്
ഉം ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ അങ്ങനെ എത്ര പെട്ടെ ന്നാണ്
ഉം ഇപ്പൊ ആഘോഷങ്ങളൊന്നും പണ്ടത്തെ പോലെ ഒരു രസല്ലാതായി വര